ഹലോ ഹലോ ഹലോ ഹലോ
ആഹ് ഹലോ ഹലോ കേൾക്കുന്നു
ആഹ് പറഞ്ഞോ കേക്കാം ആഹ് ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട്
ആഹ്
ഇല്ല മഴയില്ല നല്ല വെയിലാണ് ഇല്ലില്ല നല്ല വെയിലാണ്
എല്ലാടത്തും നല്ല വെയില എല്ലാടത്തും മഴ വരുമ്പോ
ഉം
പറയൂ
അതാ പറഞ്ഞെ ഇപ്പോ ഒന്ന് രണ്ട് ദിവസായിട്ട് നല്ല വെയിലാണ്
ആഹ് ഇപ്പൊ നമുക്കും നല്ല വെയിലാട്ടോ വന്നേക്കുന്നെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി രാവിലെ മുഴുവൻ ഇന്നലെയൊക്കെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിപ്പ വൈകുന്നേരാവുമ്പോന്നും അം വെയില് വരും അപ്പൊ ഇന്നലെ വൈകുന്നേരാണ് ഞാൻ അലക്കിയിട്ടത് എല്ലാ ഡ്രസ്സും കൂടി എല്ലാ
ആഹ് ഹാ
ഡ്രസ്സ് അലക്കിയിട്ട് അപ്പൊ പിന്നെ രാവിലായപ്പോന്ന് ഉണങ്ങിയിട്ടില്ല ഞാനിത് ഒണങ്ങി എടുക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഒണങ്ങിയെടുത്തില്ലേ മഴയുടെ കാര്യ എപ്പഴാ വരാന്ന് പറയാൻ പറ്റില്ല
അതെ അതെ ആഹ് ആഹ് പിന്നെ ഇപ്രാവശ്യം വല്യ മഴയൊന്നും ഇപ്പങ്ങനെ പ്രതീക്ഷിക്കണ്ട കാരണം എന്താ കാലാവസ്ഥ വ്യതിയാനമൊക്കെ കാരണം ഇനി വല്യ മഴയൊന്നും അങ്ങനെ ഇണ്ടാവില്ല ചെറിയ കുറച്ചെരൊക്കെ കൊറെ എന്താന്ന് പെയ്താ അങ്ങനെ കിട്ടുന്ന മഴയെ ഉണ്ടാവറുള്ളു
നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെ കാലാവസ്ഥയുടെ കാര്യം പറയാണെങ്കി
ന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ആഹ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര അവരൊക്കെ പറയുന്നത് മനുഷ്യ ഉന്മേതങ്ങളൊക്കെ അപ്രത്യക്ഷമായി ഇനി കാര്യമായ മഴയൊന്നങ്ങനെ ണ്ടാവില്ലന്നാണ് അവർ പറയുന്നത്
പക്ഷെ കേരളത്തിൽ എപ്പോഴും എല്ലായിടത്തും നമുക്ക് മഴയുണ്ടോ എങ്ങനെയാ
അതായത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപോലെയോന്നും മഴയില്ല കാരണം എന്താ പറയാ ചില ഒറ്റ സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ട മഴയായിട്ട് ഇങ്ങനൊക്കെ പെയ്യുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഒക്കെ നമുക്ക് നോർമലി കിട്ടേണ്ട ഒരു മഴയൊന്നും ഇപ്പം ഇല്ല
വെള്ളപ്പൊക്കത്തിനുള്ള ചാൻസ് കുറവായിരിക്കും അല്ലെ
ഇല്ലില്ല അതൊന്ന് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കേണ്ട
ഈ പ്രാവശ്യം പ്രതീക്ഷിക്കേണ്ട അത് നന്നായി എന്തായാലും വെള്ളപ്പൊക്കം കൂടി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ
അതെ ആരീ അല്ല പെയ്യുവാണെങ്കിൽ ആ രീതിക്കൊന്നും വേണ്ടാതുള്ളു നോർമലി അങ്ങ് അങ്ങനെ അങ്ങ് പെയ്തു പോയാൽ മതി വെള്ളപ്പൊക്കം അതുപോലെ ഈ ഉരുള് പൊട്ടുക ആ രീതിക്കൊന്നും പെയ്യാതിരിക്കുന്നതാണ് നല്ലത്
വെള്ളപ്പൊക്കത്തിലേക്കൊന്നും എത്താതെ അങ്ങനെ പോകുന്നതായിരിക്കും അല്ലെ നല്ലത് വെള്ളപ്പൊക്കത്തിലേക്കും ഉരുൾപൊട്ടലിലേക്കും ഒക്കെ പോകുമ്പോഴാണ് മഴയൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു ഇതൊക്കെ ആയിട്ട് വരിക ആഹ്
ആഹ് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ നല്ലോണം തകർത്ത് പെയ്തതൊക്കെ കൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു
ഉം
ഈ പ്രാവശ്യം ഒന്നും അധികം മഴയില്ല
അതെങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ടാകുവല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മഴ അങ്ങനെ ഉണ്ടാവൂല്ലെ
അങ്ങെ അതല്ല അങ്ങനെയല്ല അതൊക്കെ കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടാണ് അങ്ങനെ വരുന്നത്.
ആഹ് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ആയിരിക്കുകില്ല ചിലപ്പോ അവിടെ മഴയുണ്ടെങ്കി ഇവിടത്തെ കാര്യം പിന്നെ പറയണ്ടാ ല്ലേ അവിടെ മഴയുണ്ടെങ്കി ഇവിടെ ചിലപ്പോ മഴയുണ്ടാവും അവടെ മഴയില്ലെങ്കി ഇവിടെ ഇണ്ടാവും
അതെ അല്ല ഇപ്പം ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്ന ആ വേനൽക്കാലത്തുള്ള വെയില് പോലെ തന്നെയാണ് ഇപ്പം നിലവിൽ ഉം
വേനൽക്കാലത്തുള്ള വെയിലു പോലെ
അതെ അതുകൊണ്ട് അതേപോലെ ചൂടും ഉണ്ട്
പക്ഷെ എന്തായാലും ജൂലൈ മാസം ഒക്കെ ആകുന്നല്ലേ ഉള്ളൂ
ആഹ് അത് തന്നെ പറയാൻ പറ്റില്ല ചിലപ്പോ അപ്പഴത്തേക്ക് ചിലപ്പോൾ ഇനി നല്ല മഴ പെയ്യുമായിരിക്കണം
അതെ ജൂലൈ മാ ജൂലൈ മാസം ഒക്കെ അല്ലേ മഴയുടെ മാസം വരിക
ഉം അതെ അതാ ഇപ്പഴത്തെ കാലാ അല്ല പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ജൂണ് ഒക്കെ ആകുമ്പോത്തേക്കും നല്ല മഴ ഉണ്ടാവല്ലോ
ആഹ് ജൂണാകുമ്പോ ഹസ്
അ അതെ അതെ അതെ എന്റെയക്കെ ചെറുപ്പത്തില് അതെ ഇപ്പോൾ അങ്ങെ ജൂൺ ഒകെ ആുമ്പഴത്തേക്കും ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു.
പക്ഷേ ഈ മഴനെ മഴനെ ആശ്രയിച്ചും കൊറെ പേരൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അല്ലെ. കാരണം കുട വിൽക്കുന്നവരും അതേപോലെ തന്നെ കുട നന്നാക്കുന്നവരും അവർക്ക്. ഇന്ന് എന്തായാലും മഴയത്തൊന്നും ജീവിക്കാനും ഭയങ്കര പാടായിരിക്കും. കുടയൊന്നും കച്ചവടം ആവാത്ത കൊണ്ടൊക്കെ സത്യം പറഞ്ഞിണ്ട് നല്ല വലിയ കമ്പനിക്കാരൊക്കെയാണ്.
ആഹ് അത് ഈ മഴ ഇതൊക്കെ പ്രത്യേകിച്ച് ഓരോന്നും അവര് പറഞ്ഞു പോലെ ഓരോ. മോഡലും വെറൈറ്റീസ് ഒക്കെ ഇറക്കും പക്ഷെ. ഇപ്രാവശ്യം അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായിട്ടില്ല.
പക്ഷെ എന്തായാലും മീനിനൊക്കെ വില കൂടുന്നുണ്ട് എന്ന് തോന്നുന്നു.
ആഹ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്. ഇമ്മാതിരി മഴ ഏതിർക്കാണ്ട് പോവും, പിന്നെ. ഈ ട്രോളിങ്ങും അതിന്റ ഒക്കെ നിരോധനമൊക്കെ ആയതുകൊണ്ടെ. അതുകൊണ്ട് എന്തായാലും കിട്ടാനും കുറച്ച് പാടായിരിക്കുമല്ലോ, അപ്പം അതുകൊണ്ട് എന്തായാലും വില കൂടും.
അതിന് വില കൂടുന്നുണ്ട്, വേറെ ഒന്നിനും ഒരു വാല്യൂ ഇല്ല.
ഇല്ല ഇല്ല ഇല്ല
മീനിന്റെ കാര്യം നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോഴാണ് ഈ ആഹ് സാധനങ്ങൾക്ക് ഒക്കെ ഇങ്ങനെ വില കൂടുമ്പോളേ. നമുക്ക് കഴിക്കാനും ഒന്നും ഉണ്ടാവില്ല, കാലാവസ്ഥ കാരണം ഇങ്ങനൊരു.
അതെ, അതെ കഴിഞ്ഞു. ഇപ്പൊ അതാ പറഞ്ഞു മഴ പെയ്തില്ലെങ്കില് ഏഹ് ഈ പറഞ്ഞു അടുത്ത്. ഈ കൃഷി ഇറക്കുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കും വെള്ളമില്ല ഒന്നും ഇല്ലെങ്കില്. അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോവും.
ഈ കടൽ തീരത്തൊക്കെ കടൽ തീരത്തൊക്കെ എങ്ങനെയാ മഴയുണ്ടോ, എങ്ങനെയാ അറിയോ?
അവിടേക്ക് അതാ പറഞ്ഞു ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ പെയ്യൂല, അതേപോലെ. ഇപ്പോ ഏതായാലും മഴയുള്ളൂ ചില സ്ഥലങ്ങളിലുണ്ട് ചില സ്ഥലങ്ങളില്ല.
ആഹ് മഴ പെയ്യുന്നതിന് മുമ്പ് എന്തായാലും. ആഹ് പെയിന്റ്ടിക്കുന്നത് ഒക്കെ മഴ പെയ്യുന്നതിന് മുൻപേ ഭയങ്കര നഷ്ടമായിരിക്കും അല്ലെ, നമ്മുടെ വീട്. പെയിന്റ് അടിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോ പെയിന്റ്ടിക്കുന്നത് ഇനിയിപ്പോ മഴയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അടിച്ചാൽ മതിയായിരിക്കും.
അതായിരിക്കും നല്ലത്, കാരണം ഇപ്പത്തെ കാലാവസ്ഥയുടെ കാര്യയാണ്.
മഴപെയ്താൽ എല്ലാ നാശം. ആവുകയും ചെയ്യും.
അതെ നമ്മള് ചിലപ്പോ. നമ്മൾ ആർക്കേലും കോൺട്രാക്ട് കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും, ചിലപ്പോൾ മഴ പെയ്യുകയും ചെയ്യുന്നു.
ഉം അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അടിക്കാനും പറ്റത്തില്ല.
അപ്പോ പിന്നെ ആഹ് വർക്ക്‌ അവിടെ ആഹ് ചിലപ്പോൾ പെന്റിങ് ആയി നിൽക്കത്തേ ഉണ്ടാവുള്ളൂ.
പക്ഷേ വെള്ളം അടിക്കാത്ത പെയിന്റ് ഒക്കെ ഉണ്ടാവൂലേ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ.
ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏറ്റവും ലാസ്റ്റ് അടിക്കുന്നല്ലേ ഫസ്റ്റ് നമ്മളെ ഈ. എന്താ പുട്ടി അടിക്കുക പുട്ടിയിട്ട് വരച്ചു എല്ലാം ക്ലിയർ ആക്കി അങ്ങനെ എന്നിട്ട് വേണല്ലോ പിന്നെ. പ്രൈമർ അടിച്ചിട്ട് വേണം അതിന്റെ പുറത്ത് വേണോലോ പിന്നെ പെയിന്റ് അടിക്കാൻ.
ആഹ്
ആഹ് അപ്പം അതുകൊണ്ട്. എന്താ ഈ പറഞ്ഞു പുട്ടി ഇടുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പ്രൈമർ ഒക്കെ അടിക്കുന്ന സമയത്ത്. ഇപ്പൊ മഴയൊക്കെ വരുന്നെങ്കിൽ. അപ്പൊ പുറത്തടിക്കുമ്പോ ഉള്ളില് കുഴപ്പമില്ല നമ്മുക്ക് എങ്ങനെങ്കിലും തി ചെയ്യാന് വെക്കാം. ഇത് നമ്മള് പുറത്ത്. തട്ട് അടിക്കുമ്പോ ഈ പറഞ്ഞ മഴയൊക്കെ പെയ്യണെങ്കിൽ ചപ്പോ അതിലേക്ക് ചളി കറിക്കാം അം പിന്നെ അതൊന്നൂടെന്ത പറയ ഒന്നൂടെ ചെയ്യേണ്ട വരും അപ്പോൾ അത്
മഴക്കാലത്ത് പെയിന്റ്ടിക്കുന്നവർക്ക പണിയൊന്നും ഉണ്ടാവില്ലല്ലേ
ഇല്ലില്ല ഇല്ലില്ല പിന്നെ ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് അവര് കൊന്ന ചപ്പോ ഈ മഴക്കാലം വന്നതോടെ ചിലപ്പോം നിർത്തിവെച്ച അതായത് വെൻഡിങ് മർക്ക ഉണ്ടെങ്കിൽ അതൊക്കെ തീർ ഇണ്ടൗ
മഴക്കാലത്ത് ആ ഉള്ളിലൊക്കെ അടിക്കാലോ പുറത്തേക്ക് അടിക്കാനാണ് അപ്പൊ ഈ മഴക്കാലത്ത് വീട്ടിൽ കൂടുതലും
ഇപ്പൊ ഈ ഒന്ന് രണ്ട ദസത്തിനുള്ളിൽ ചിലപ്പോ വേണമങ്ക ഈ പുറത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം കാരണം സ ഇപ്പം മഴയില്ലല്ലോ
ഉം വളരെ ചെറുതായിട്ട് ഇങ് അടിച്ചുവിടാം അല്ലെ
അതെ അതെ
ആഹ് പക്ഷെ അവരുടെ എന്തായാലും ഇവരൊക്കെ വേനൽക്കാലത്ത് പൈസൊക്കെ വേനൽക്കാലത്തൊക്കെ ആയാല ഈ പെയിന്റ് എടുക്കുന്നവരൊക്കെ നോക്ക പക്കവാണെങ്കി വെയില് കാരണം അടിക്കാൻ പറ്റത്തില്ല മഴക്കാലത്താണ മഴ കാരണം അടിക്കാൻ പറ്റത്തില്ല
അതെ അതെ പക്ഷെ എന്ത് ചെയ്യാന അപ്പൊ അയ്ല് പിന്നെ നമ്മുക്ക് എന്തെങ്കിലൊക്കെ ചെയ്യാ എന്താ പറയാ നമ്മുക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ അതായത് ഉദാഹരണം ഈ പാലക്കാട് അങ്ങോട്ടൊക്കെയാണ് പൊതുവെ കേരളത്തിൽ ചൂട് കൂടുതൽ വരുന്നത്
ആഹ്
ആഹ് അങ്ങനെ കൊറച്ച് ചൂട് കൂടുതലുള്ള എഹ് സ്ഥലങ്ങളിലൊക്കെ ആണ് പിന്നേം പ്രശ്നം വരുന്നത് ഈ പകല് ബാക്കി അല്ലാണ്ട് നമ്മടെ ഇവിടൊന്നും അങ്ങനരു പ്രശ്നം വരുന്നില്ല എന്നാലും
പക്ഷെ എന്നാലും സാധാരണ ഒരു താപനിലയിനെക്കാട്ടിം കൂടുതലായിട്ട് താപനില വരില്ലേ
ആഹ് അത് വരും അപ്പം അതിനനുസരിച്ച് എന്താ പറയ നമ്മക് നല്ലോണ്ണം വെള്ളം കുടിക്ക
ആഹ് വെള്ളം കുടിച്ചില്ലേ പിന്നെ ഇല്ലാത്ത അസുഖങ്ങള്
അതെ ഉം അപ്പൊ അതുകൊണ്ട് പരമാവധി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കൊഴപ്പില്ലാണ്ട് നമുക്ക് എന്താ പറയാ വെയിലത്തായാലും ശരി വർക്കൊക്കെ നമുക്ക് ചെയ്യാം കാണം ഉം കാണം മാത്രമല്ല ഈ അത്പോലെ ഈ ഇവര് മൊ ത്ര ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ളവരും വേറെ രക്ഷയില്ലല്ലോ കാരണം അതൊക്കെ എന്തായാലും അയേ പ്പ കോൺട്രാക്ട് എടുക്കുന്നുന്നത് കൊണ്ട് തീർത്ത് കൊടുക്കണല്ലോ ഇത്ര ദിവസത്തിനുള്ളില്
പക്ഷെ ഞാൻ ഇന്നലെ ബസ്സിനൊക്കെ വരുമ്പോളേ ബസ്സിന് വരുമ്പോ എന്താണീ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇവരൊക്കെയാണ് എന്താണ് കൂടുതലായിട്ടും വെയിൽ കൊണ്ടിട്ട് ഭയങ്കരായിട്ട് ഇന്നലെ ബസ്സി തന്നെ എനിക്ക് വരാൻ പറ്റുന്നില്ല
അതെ
ഇന്നലല്ല രണ്ടുസംമുമ്പ് ബസ്സില് വരാൻ പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ചിണ്ടെ നല്ല വെയിലായിട്ട്
അജ് ആഹ് ആഹ്
ഉള്ള് എഹ് ഛർദിക്കാൻ വരുന്നു അങ്ങനെ ഇല്ലാത്ത അസുഖം വരുന്നില്ല വെയിലത്ത് നമുക്ക് ഒ ഒട്ടും സഹിക്കാൻ പറ്റില്ലന്ന് എനിക്ക് തോന്നുന്നു മഴയൊക്കെ മഴയാലും സഹിക്കാൻ പറ്റില്ലാല്ലെ
മഴ അതാ പറയുന്നെ വല്യ വല്യ കാര്യമായ മഴ വരുവാണെങ്കിലാണ് പ്രശ്നം ഇല്ലെങ്കിൽ കൊഴപ്പുല്ല ഈ എന്താ കാര്യമായ ആ പെയ്ത് പെയ്യുന്നില്ലേ കൊഴപ്പല്ല ഇന ഒരു നോർമലായിട്ട് പെയ്യുണെങ്കിൽ കൊഴപ്പുല്ല നമുക്കൊക്കെ പിന്നെ അഡ്ജസ്റ്റീയ്യാം
ആഹ്
ഉം
എന്തൊക്കെ ആയാലും കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഇപ്പത്തെ ഭയങ്കര ഒരു
അതെ അതെ അത്
പൊഴയൊക്കെ ഈ വേനൽക്കാലത്ത് വറ്റി വരളും. അതേപോലെ തന്നെ മഴക്കാലത്ത് ന്താണ് ഭയങ്കരായിട്ട് കര കവിഞ്ഞൊഴുകും അല്ലെ?
അ അതെ അതെ അതെ.
ഉം വെള്ളത്തിന് ക്ഷാമം വെള്ളത്തിന് ക്ഷാമൊണ്ടോ അവിടെ?
നെലവിലില്ല. പക്ഷെ ഈ ഒരവസ്ഥ മുന്നോട്ട് പോവാണെങ്കിൽ കൊറച്ചു കഴിയുമ്പത്തേക്കും ഇങ്ങക്ക് അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് മാറും.
ഉം വെള്ളം വെള്ളം കേറൊ കേറോ?
ആഹ് കൊഴപ്പുല്ല നമുക്ക് ഇവിടെ കൊഴപ്പൊന്നുല്ല. നിലവില് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
ഉം
ഉം ആവശ്യത്തിന് ഉണ്ട്. പക്ഷേ ഇനി അതാ പറഞ്ഞെ ഇനി മുന്നോട്ടേക്കാണ്
പക്ഷെ നമ്മള് മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല ഈ കാലാവസ്ഥ വ്യതിയാനം മൃഗങ്ങളായാലും ങ്ങ
അല്ല അതെ അതെ. മൃഗങ്ങളായാലും അതെ അതൊണ്ടാണ് അവിടെ ഈ പറഞ്ഞ ഇപ്പ ഈ വേനൽകാല ആവുമ്പത്തേക്കും എന്താ പറയാ എല്ലാം ഒണങ്ങുന്നു. ഈ പറഞ്ഞ എന്തെങ്കിലും കൊളോ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കി അതും ഈ പറഞ്ഞ വറ്റി വരണ്ട് വെള്ളോ അത് ഒന്നും അവർക്ക് വേണ്ടതായ ഒന്നും അവിടെ കിട്ടാതെ വരു മ്പാണ് എല്ലാംഈ പൊറത്തോട്ടൊക്കെക്കെ എറങ്ങുന്ന്.
അതെ. വെള്ളം കിട്ടാത്ത ഭയങ്കര ഒരു വെള്ളം പോലെ തന്നെ എല്ലാം അ പച്ചക്കറി സം എല പച്ചക്കറി അല്ലാട്ടാ ആടെ ഇതൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുമ്പോ അവർക്ക് അവടെ കഴിക്കാനൊന്നും ഉണ്ടാവത്തു ണ്ടാവില്ല. അപ്പൊ പിന്നെ പൊറത്തേക്കൊക്കെ വരുന്നു അല്ലേ. മൃഗങ്ങളും മ മനുഷ്യ മാരും മൃഗങ്ങളും അപ്പോ പിന്നെ അവരെ പറയാനും പറ്റത്തില്ല. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല.
അതെ അതെ എന്തയ്യാ
ത് അത്പറ പണ്ടെത്തെ ഇങ്ങനത്തെ വലിയൊരു പ്രശ്നങ്ങളൊന്നും നമ്മൾ ആരും ഇങ്ങനെ അനുഭവിച്ചിട്ടൂല്ല അങ്ങനെ കേക്കുന്നൂല്ലല്ലോ
അങ്ങനെ കേക്കുന്നില്ല നമ്മുടെ നമ്മളൊക്കെ അല്ലെ ആ പണ്ട ത്ത ഒരു കാലമൊക്കെ ആലോചിക്കുമ്പോ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചൂടൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടൊന്നൂല്ല. അല്ലെ പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടായതിന് ശേഷമാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവാൻ തോന്നു അങ്ങനെയാണോ? അ വെള്ളപ്പൊ ക്കത്തിന് ശേഷം ഭയങ്കരമായിട്ട് കാലാവസ്ഥ അങ്ങോട്ട് മാറാൻ തൊടങ്ങിയില്ലേ?
അതെ അതെ അതെ അത്ക്ക്ശേഷം ഭയങ്കരമായിട്ട് മാറാൻ തൊടങ്ങി.
അത്കഴിഞ്ഞപ്പോ കേരളത്തിന് ആകെ ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചു. പക്ഷെ ഉരുളു പൊട്ടലും അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉരുളുക്കെ പൊട്ടി അല്ലേ?
അത്കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്താ പറയ ആഹ് ഇനി ചെലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക ചിലപ്പോ അടുത്ത പ്രാവിശ്യത്തേക്ക് ചിലപ്പോ മഴ കൂടുതല് കിട്ടുമായിരിക്കും.
ഉം ഒന്നും പറയാനും പറ്റില്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം നന്നാക്കാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അതും ശരിയാണ്. അത ഈ നമ്മള് ഓരോ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോഴാണ് അതിനനുസരിച് ഇത് മാറുന്നേ. കാരണം ആഹ് പ്രകൃതിക്കത് ദോഷാന്ന് അറിഞ്ഞിട്ടും അത് മുന്നോട്ട് പോകുമ്പാണ് ഇങ്ങനെ കൊറെേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നേ.
ശരി
ഉം